ഹലോ
ഹലോ കേക്കുന്നുണ്ടോ?
ആഹ് എന്തൊക്കെ വർത്താനം?
സുഖന്നെ നിങ്ങക്കോ?
ആഹ് സുഖായി പോണ്
അതെ അവിടെ മഴ ഉണ്ടോ
ഉം ഇല്ല ഇപ്പം വല്യ മഴയൊന്നുംഇല്ല
അതെയോ
ഊം
ഭക്ഷണക്കെ കഴിച്ചോ
ഓഹ് അതൊക്കെ നേരത്തെ കഴിച്ച് കെടക്കാനായി
ആഹ് നിങ്ങള് നേരത്തെ ഈ സമയമൊക്കെ ആകുമ്പോ കഴി കിടക്കലുണ്ടോ
ആഹ് പിന്നൊന്നും ഇല്ലെങ്കിലും മോൾക്ക് നാളെപ്പോ സ്കൂളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ വർ ക്കൊന്നും ഉണ്ടാ ഇന്ന് എഴുതൂല പിന്നെ വേഗം കെടക്കും ഓക്ക് ആഹ് ഓക്കെന്തെങ്കിലും വർക്ക് എഴുതാനൊക്കെ ഉണ്ടാവുമ്പോ പിന്നെ നേരം വെഗും
അതെയോ ആഹ് നാളെ പകലൊക്കെ നോക്കാലോ വർക്കൊക്കെ
ആഹ്
എത്രയിലാ പഠിക്കുന്നെ
ആറാം ക്ലാസ്സിലാ
അതെയോ ഉം നമ്മളും ഇവിടെ അങ്ങനക്കെയാ ഭക്ഷണം നേരത്ത കഴിക്കും എട്ട് മണിയൊക്കെ ആകുമ്പോ കഴിക്കും പിന്നെ കിടക്കല് എല്ലാർക്കും ഇഷ്ടമുള്ള സമയത്ത് കെടന്ന് ഉറങ്ങും
ആഹ്
ഭക്ഷണം കഴിക്കല് നമ്മളിത് നേരത്താക്കും ഭക്ഷണം അങ്ങനെ വൈകി എനക്ക് ഒരു ഏട്ടത്തിയുണ്ട് അനിയത്തിയും അനിയനും ഒരു ഉമ്മ ഉമ്മയും ഉപ്പയും
ആഹ് നിങ്ങടെ കല്യാണമൊക്കെ കഴിഞ്ഞോ ആഹ്
നിങ്ങളെ വീട്ടില് ആഹ് അവരെ കല്യാണം കഴിഞ്ഞതാ ഭർ ത്താവ് നാട്ടിലില്ല അപ്പോ ഇവിടെ നിക്കല്
ആഹ് ആര് ഏട്ടത്തിയോ
ഏ
ആഹ് ആഹ് ഏട്ടത്തിക്ക് മക്കളൊന്നും ആയില്ല
ആഹ് മക്കളുണ്ട് ഒരു കുട്ടിണ്ട് ഇപ്പോ ചെറിയ കു കുട്ടിയാ അടുത്ത വർഷം ഇപ്പോ സ്കൂളിൽ ചേർത്താനാവുള്ളൂ അപ്പോ ഇപ്പളല്ലേ വന്ന് നിൽക്കാൻ പറ്റു
ആഹ് അപ്പോ അനിയത്തിയോ അനിയത്തി എന്തിനാ പഠിക്കണേ ആഹ് നിങ്ങള് കല്യാണം നിങ്ങള് കല്യാണം നോക്കാനൊന്നും ആയില്ലേ
ആഹ് എന്റെ നിക്കാഹ്‌ കഴിഞ്ഞതാ കല്യാണം കഴിഞ്ഞില്ല
ആഹ് ആഹ് ആഹ് അത് ശരി
കല്യാണം ഇപ്പോ ഒരു വർഷം കൂടി എനിക്ക് പഠിക്കാനൊണ്ട് അക്കൗണ്ടിങ്ങ് അപ്പോ അത് കഴിഞ്ഞിട്ടായിരിക്കും
ആഹ് എന്താ ഓൽക്കെന്താ ജോലി
നാട്ടിലില്ല പുറത്താ
ആഹ്
നിങ്ങളെന്തെ വർക്ക് ചെയ്യുന്നുണ്ടോ ആഹ്
ഇല്ല ഞാനിങ്ങനെ പ്രത്യേക വർക്കുകളൊന്നും ചെയ്യണൊന്നുംഇല്ല എന്താ ഇപ്പത്തെ കളിയൊക്കെ കാണാറുണ്ടോ
ആഹ് നമ്മള് ഉറക്കം ഒഴിച്ച് കാണണല്ലോ അങ്ങനെ കളി ഇവിടെ ബാക്കി എല്ലാരും കാണും ഞാനങ്ങനെ കാണലില്ല നിങ്ങള് കാണലുണ്ടോ
ഇല്ല ഇല്ല ഞാനിങ്ങനെ പേപ്പറിലൊക്കെ നോക്കിയിട്ടുള്ള അതേള്ളൂ അല്ലാതെ ഞാൻ എനിക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഏതാ ജയിച്ചന്നൊക്കെ അങ്ങനെ നോക്കി ഇരിക്കും ഇവരിങ്ങനെ പറഞ്ഞുതരും
അങ്ങനെ നമ്മളിപ്പോൾ രാ പിന്നെ രാത്രി കളിടുക്കുന്നതെങ്കിൽ രാവിലെ ആകുമ്പോൾ എല്ലാവരും സ്റ്റാറ്റസും സ്റ്റോറി ണ്ടാവല്ലോ അങ്ങനെങ്ങനെ ജയിച്ച് ഇങ്ങനെ നോക്കും അഹ് കളി കാണാനായിട്ട് അങ്ങനെ ഇരിക്കലില്ല അത് ആൺകുട്ടിയക്കാണല്ലോ കൂടുതലും അതിന്റെ
അതെന്നാ മോനും മോനും എന്ന് ഒരിക്കൊക്കെ ഇങ്ങനെ പറയൂ ഓ അത് ജയിക്കണം അത് ജയിക്കണം എനക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല അവ പിന്നെ പേപ്പറിലൊക്കെ നോക്കി ആഹ് മോന് അങ്ങനെ ഉറക്കൊയ്‌ഞ്ഞെന്നും കാണൂല പിന്നെ മൊബൈല പറ്റന്ന് വരുമല്ലോ അങ്ങനെ എല്ലാവർക്കും മൊബൈല് ഉണ്ടല്ലോ അപ്പം ചെിലപ്പോക്കെ ഇങ്ങനെ കാണൂ ഞാൻ പറയാ അതിനായിട്ട ഒന്നന്ന് കുത്തിരിക്കേണ്ടന്നൊക്കെ പറയും ഉം ഓല അവിടെ പന്തതിറെ വയത്തെല്ലാം പോയിട്ട് ഇവിടുന്ന് കണ്ടിട്ടത് കാര്യള്ള ഇപ്പൊ ചോയിക്കും ഞാൻ കളിയാക്കും ഞമ്മക്കിപ്പോ അങ്ങനെല്ലച്ചള്ളൂ ഓല്
ഓലെ അവിടുന്ന് കളിക്കുമ്പോ ഇപ്പൊ അത്രയും എന്തൊക്കോ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷമൊക്കെ ചിലവാക്കിയിട്ട് ഈ ഫ്ലെക്സൊക്കെ ഒട്ടിക്കുന്ന ഒരു സംഭവം അറിയ പോലും ഇല്ല
ആഹ് ആഹ അയ്ന് വേണ്ടി കച്ചറ കൂട്ണ് പൈസ ചെലവാക്ക്ണ് അത്ങ്ങട്ട് തലേക്കേറിയാല് അത് ഞമ്മക്ക് പ്പോ അയ്നൊരു പുച്ചെക്കും തോന്ന പ
ആ അപ്പ പുച്ചം പ്പൊ തലേ കേറിയോൽക്കേക്കും ഇതിന്റെ പൈസൊന്ന് ചെലവാക്ക ക്ക്ന്നോൽക്കൊന്നുംല്ലാരിക്കും അ നമ്മള് പ്പൊ കാണ്ന്ന്ണ്ടല്ലോ മ്മള് പോമ്പൊളൊക്കെ റോഡ് സൈഡിലൊക്കെ എത്ര പൈസ ചെലവാക്കിട്ടാ ഫ്ലെക്സടിക്കുന്നതൊക്കെ
രുപാട് പൈസ ചെലിവാക്ക്യാണല്ലോ പ്പ ഒക്കെ ചെയ്യ്ണ്
ഉം ഒരു ടീമിന്റെ ചെറിയ ഫ്ലെക്സാണെ വേറൊരുടീം അയ്ൽക്കും വെല്യ ഫ്ലെക്സടിക്കണം
ആ
ആ അത് തലേല്ങ്ങനെ പിടിച്ചയ്ഞാ പിന്നെ ഓൽക്കഒന്നും ഓർമ്മണ്ടാവൂലല്ലോ
അതെന്നെ ഇത് ഞമ്മള്ത്വടെ അങ്ങനൊക്കെ കളിക്കണ്ട്ന്ന് ഓല അറിയണ പോലുല്ല
പോൽ അപ്പങ്ങനെ വിചാരിക്കും പിന്നെന്തിനങ്ങനെ പൈസയൊക്കെ ഇങ്ങനെ ചെലവാക്കുമ്പോ എന്തൊക്കാവശ്യത്തിന് വേറെട് ക്കാന്ന്
ഇത്ര സ്നേഹികളാണ് കളി ഏച്ചാ ചെലോല് ത്നായിട്ടൊര് ത്ണ്ടല്ലോ കളിന്ന് വിചാരിച്ച് നിക്ക്ലോൽക്ക്‌ അത് അങ്ങനെണല്ലോ ണ്ടാവ അതെന്നെ
അതും പ്പ ഞമ്മള് വീട്ടിലിരുന്ന്ട്ടല്ലല്ലോ കളിയാണ പൊർത്ത് അയ്നായ്ട്ട്ള്ള സ്റ്റേഡിയോം ക്ലബ്ബ് ബൊക്കെ കണ്ടല്ലോ
ഓ പ്പെല്ലാ സൗകര്യു ണ്ട് മൊബൈലാവുമ്പം ഞമ്മളൊരാള് മാ ത്രല്ലെ കാണുള്ളൂ അതാകുമ്പോ ഒരുമിച്ച് കണ്ട് അതൊരു ത്രില്ലടിച്ച് ഒച്ചപ്പാടും ബഹളോ ക്കാവുമ്പോ ഒരെസാണല്ലോ കാണാൻ ആ
നമ്മള് ഇതില് കാണാനിന്നാ നമ്മക്കും രസായിട്ട് തോന്നും
ഞമ്മളയ്നെ പറ്റി ഒരു ആ ഒരു തലേ കേറായിട്ടാണൊന്നാമത്
ആ കേറായി റ്റാണ് ഇവിടെ എല്ലരും ങ്ങനെ ഞമ്മളോടൊക്കെ ഞമ്മളെന്തെങ്കിലൊന്ന് പറഞ്ഞാ മതി പിന്നെ തല്ലാവും നമ്മക്ക് കളിന്റെ അയ്ല്ള്ള ആളെ പേരെന്നെ അറിയില്ണ്ടാവൂല
അതെന്നെ ഏതൊരു മക്കൾങ്ങനെ പറ റൊണാൾഡോ അങ്ങനെന്തൊക്കെ പറയ്ണ കേക്കാ
ആ ചെറിയ കുട്ട്യാള് വെരെ അയ്ന്റെ പ്രാന്താണല്ലോ
അതെന്നെ ഉം പ്പൊ ഈ പ്രാശ്യം സ്കൂളുകളിലൊക്കെ ഭയങ്കര ലേ
പണ്ടൊന്നങ്ങനെ ഇപ്പ സ്കൂളുകളിലും അയ്ന്റെ പരിപാടി ണ്ടാവും
ആ ഞങ്ങളെ മോള് പർഞ്ഞീന്നു ജെയ്സ് റ്റ് കൊണ്ടോണം ജേസിടണം ന്ന് ഞങ്ങക്ക്‌ത്ണ്ട് മറ്റേണ്ട് ന്നൊക്കെ പർഞ്ഞീന്നു അത്രയല്ല സ്റ്റാറ്റസും അങ്ങൻത്തെന്നെ എല്ലാരെ സ് സ്റ്റാറ്റസും കണ്ട്ണ് സ്കൂളില് മക്കള് ങ്ങനെ കളിക്കണ പന്ത് തട്ട്ണൊക്കെ ആ
ആ അയിനായിട്ടൊരു ജേയ്സി വാങ്ങാണല്ലോ ജേയ്സി ഒന്നും നമ്മളങ്ങനെ ഉപയോഗിക്കൂലല്ലോ
ആ അതെന്നെ എന്താ ഇങ്ങളെങ്ങനെ പറ പഠിക്ക്‌ണത് പിന്നെ പൊർത്ത് പോയി പഠിക്കാ
ഇല്ല ഇവിടെ അട്ത്തെന്നെ ഒര രമണിക്കൂർ പോവാനുള്ളൂ ക്ലാസ്സ് പ്പൊ തൊടങ്ങിട്ടില്ല അഡ്മിഷനെട്ത്ത്ട്ടൊള്ളു
ഏ അപ്പൊ എങ്ങനെ ഒരു വർഷാ ആ ആ ആ ഏത് കയ്ഞേരപ്പോ പോണത് പ്ലസ് ടു കയ്ഞേരോ ഡി ഗ്രി കയ്ഞ്ഞേരേ ആ
ആ എന്തെങ്കിലും പഠിക്കാ വിചാരിച്ച്
ഡിഗ്രി കഴിഞ്ഞിട്ടിപ്പോ ക്ലാസ് തൊടങ്ങാനായോ
അത് ഡിഗ്രി കഴിഞ്ഞിട്ടിപ്പൊ ഒരു വർഷായി ഞാ ഒന്നിനും പോയിട്ടില്ലായിനു
ആ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു വർഷായോ?
ആ ഒരു വർഷമായി അപ്പോ നിക്കാഹ് കഴിഞ്ഞപ്പോ ആ ഓലെ ഭർത്താവിന്റെ ഓലെ വീട്ടിലുള്ളോലൊക്കെ പറയങ്ങനെ പഠി ക്ക്യാൻ പോയിക്കൂടെന്ന്
ആ വെറുതെ നിക്കണ്ടാന്ന്ല്ലേ താല്പര്യം ഉണ്ടോ പഠിക്കാനൊക്കെ?
ആഹ് ആഹ് ഡിഗ്രി കഴിഞ്ഞപാട് താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ വീട്ടിലുള്ളവർക്ക് വലിയ താല്പര്യമല്ലായിരുന്നു പഠി ക്ക്യാൻ പോണത് അപ്പൊവീ ട്ട്ലിര്ന്ന് തയങ്ങി ഇപ്പ മടി പിടിച്ച് അപ്പ പോവാനൊരു ചെറിയൊരു മടിണ്ട് അത് നിപ്പോ ശീലായി വെരണം
ആഹ് അപ്പൊ അത് ഇനി ഇഞ്ഞി അക്കൗണ്ടിംഗ് പഠിക്കുമ്പോ എങ്ങനെ ബാങ്കില് പോയി ഒറ്റാണോ പഠിക്ക അല്ലെങ്കിൽ അല്ലാതെ
ക്ലാസ്ണ്ടാവും സ നമ്മൾ കോളേജ് പോകുമ്പോലെ തന്നെ
ആഹ് ആഹ്
നമ്മള് അങ്ങനത്തെ കോഴ്സ് എടുത്തത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ്ള്ളത് ഇപ്പൊ ഇവിടെ വെറുതെ ഇരി രിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണല്ലോ പഠിക്കാൻ പോകുന്നത് അപ്പൊ ഒ ഒരു എല്ലാ ദിവസവും വണ്ണ് അവറ് ക്ലാസ് ള്ളതും ഉണ്ട് ഈ കമ്പ്യൂട്ടർ അപ്പൊ അയിൽ പോകുന്നല്ലോ കാര്യല്ലല്ലോ
അയ് ശരിയാ ആഹ്
വീട്ടിലിരിക്കുമ്പോ ഇങ്ങനെ പണി കഴിഞ്ഞാ ഫുള് മൊബൈൽ നോക്കിയിരിക്ക
ഇല്ല ആഹ് അതന്നെ പഠിച്ചാല് അതായി പഠി ഇപ്പളൊക്കെ പഠിക്കുള്ളു പിന്നെ മക്കളായ പിന്നെ മടിയാവും പിന്നെ ഓലെ നോക്കണം ഇപ്പന്നെ അങ്ങെ ഇപ്പം ഇങ്ങക്ക് കിട്ടണ ഒരു ഫ്രീ ടൈം ആണല്ലോ
ആ അതാ എല്ലരും ഇവിടെ ഉള്ളാലൊക്കെ ഇങ്ങനെ പറയും ആ ഇപ്പോ ഒന്നൊരു ബാധ്യതെ ഒന്നും നോക്കാനില്ല
ആ ആ അതന്നെ ആ അപ്പൊ ഇനി ഓല് വന്നാല് കല്യാണം ഉണ്ടാവോ?
ആ കല്യാണം ഉണ്ടാവും.
ആഹ് ആഹ്
പഠിത്തൊക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ അപ്പൊ എല്ലാരും ഇങ്ങനെ പറയും പഠിച്ചോ ഇപ്പൊ ജോലിക്ക് പോയിട്ടില്ലെങ്കിലും പഠിച്ച് ജോലിക്ക് പോകാനുളള ഒരു ഓപ്ഷൻ ഉണ്ടാവുന്നത് നല്ലതാണല്ലോ.
ആ അതന്നെ എപ്പോളും കി ജോലി എപ്പോളും കിട്ടും ഞമ്മൾ ആ സ്റ്റാ ആ ഒര് സ്റ്റേജ് വരെ പോയി അവിടെ നിർത്തി വച്ചാലും പിന്നെ സർട്ടിഫിക്കറ്റോ കാര്യം എന്ത എന്തേലുണ്ടെങ്കിലിൽ കാണിച്ച് കൊടുത്താൽ മതിയല്ലോ
ആ ജോലി നമുക്ക് എപ്പോളും കിട്ടും പക്ഷെ പഠിക്കല് നമ്മക്ക് ഇപ്പൊ ഇതേപോലെ തന്നെ ഒരു കല്യാണം കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ പിന്നെ പഠിക്കാനുള്ള ഒരു ത് മൈൻഡ് വിട്ടോവും ആയ ശ നമുക്കെന്തെലും സർട്ടിഫിക്കറ്റുണ്ടെ നമ്മക്കെപ്പോഴും ഡിഗിരിം കൂടെ ഉണ്ടെങ്കിൽ ഉപകാരാവു ഞാൻ വിചാ ക്കലണ്ടയ്ന്നു ഡിഗ്രി കഴിഞ്ഞപ്പോ ഡിഗ്രി കഴിഞ്ഞതോണ്ട് ഒരു ഉപകാരോല്ലല്ലോന്ന് വെച്ചിങ്ങനെ കൊറെ ആൾക്കാര് പറയും. അവെരെന്നെ ജോലിക്ക് പോവുമ്പോ പ്ലസ് ടു മാത്രാവുമ്പോ
തോന്നുന്നുണ്ടാവൂല ആ ഒരു കൊല്ല വെറുതെ നിക്കണ്ടില്ലെയിനീന്ന്.
ആ നിക്കി ഇപ്പൊ തോന്ന്ണ്ട് അന്നേ അങ്ങ് പഠിച്ചാ മതിയയ്നൂന്ന്.
ആഹ്
അന്ന് പരിച്ചിട്ടുണ്ടെങ്കില് ഇന്നിപ്പോ എന്തെങ്കിലും ജോലിക്ക് പോയായിരുന്നല്ലോ.
ആ ഒരു വർഷലേ വെറുതെ പോയില്ലേ?
ഇഇ ഇപ്പോവിചാരിക്കും ഇപ്പോ വെറുതെങ്ങനെ ക്ലാസില് പോവല്ലെ ക്ലാസ്സിൽ പോവുന്നോണ്ട് നമുക്കൊന്നും കി കിട്ടുന്നില്ലല്ലോ ജോലിക്ക് പോവാണെങ്കി നമക്ക് പൈസെങ്കിലും കിട്ടുന്നുള്ളരുത്
ആഹ്
എന്തേലും ജോലി ഉണ്ടാക്കിയേക്കു നമ്മ നല്ലതാണല്ലോ.
ത്തി എന്താ പഠിച്ചേ മുഴ് മുഴുവനാ ക്കിയോ എന്താണ്
എല്ലാവരും പ്ലസ് ടു കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട്.
ആഹ് ആഹ് പിന്നെന്തിനും പോയിട്ടുണ്ടാവൂല.
തെ ഇതേപോലെ തന്നെ അന്നത്തെക്കൊരു കാലം പ്ലസ് ടു കഴിഞ്ഞിട്ട് കല്യാണം കഴിക്ക അങ്ങനാണല്ലോ.
ആഹ് ആഹ് ആഹ്
അപ്പൊ പിന്നെ പഠിക്കനൊന്നും പോയില്ലേ ഇപ്പ ആണെങ്കില് ഇതേപോലെ പഠി ക്കാനുംമടി പഠിക്കണന്നുണ്ട് പക്ഷെ എന്താ പഠിക്കേണ്ടിന്ന് അറിയൂല്ല. അവരു പഠിക്കുന്നത് വിട്ടുപോയലതാ പ്രശ്നണ്ടാവാ.
അതാണ് പിന്നെ മടി കുടുങ്ങിയാ പിന്നെ പോയീ കഥ. ഞമ്മക്ക എപ്പളും വേണൊരു ഇൻട്രസ്റ്റ്. ആഹ്
പഠിച്ചവിടെ എത്തണന്നുള്ളെ നമ്മ് അവർക്കാണെങ്കിപൊ കല്യാണ കഴിഞ്ഞ് ഭർത്താവ് നാട്ട് ട്ടില്ലല്ലോ അപ്പൊ മാസത്തിലിങ്ങനെ പൈസ അയച്ച് കൊടുക്കുമ്പോ നമുക്ക് വല്യയൊരുത് തോന്നൂല്ല.
ആഹ് അത് ഞമ്മക്ക് പൈസ കി ആഹ് പൈസ കിട്ടണ്ടിനിന്ന് വിചാരിക്കുമ്പളാണ് നമ്മക്ക് അങ്ങനെത്തിനോടൊക്കൊന്ന്
ആഹ് യമ് അയമ്മക്കൊരു പൈസന്റെ ഒരു വെല യ്യുമ്പോ നമുക്ക് പൈസ നമ്മളെതായിറ്റ് ആവശ്യങ്ങൾക്ക് പൈസ അപ്പളാണ് നമുതെന്തെങ്കിലൊന്ന് പ ച്ച് ജോലി വാണന്നമ്മക്ക് ചിന്ത വെര.
അതന്നെ മക്കളിങ്ങനെ ഓരോന്ന് ആവശ്യപ്പെടുമ്പളും ഞമ്മക്ക് ഞമ്മളതായ കോലോടെങ്ങനെ ചോയിക്കണ്ടല്ലോ വാങ്ങണ്ട് ല്ലാം തോന്നുമ്പളാണ് നമ്മക്ക് അതിലേക്കൊരു ബോധം വെരാ. ളിയല്ല ഉഹ് ഉഹ്
ഇപ്പ എല്ലത്തിനും നല്ല പൈസല്ലേ?
അതന്നെ എല്ലാ കാര്യത്തിനും പൈസന്നേണ്. ഇപ്പ ഇങ്ങള ഇപ്പക്കെന്താ ജോലി ഇപ്പക്ക്? ആഹ് ആഹ് ആഹ്
എന്നാ ഓക്കെ ട്ടോ
ആഹ് എന്നാ ശരി.